ഹലോ ഹലോ
ആ കേൾക്കാവോ
ഹലോ കേക്കാവോ ആഹ് കേക്കാം കേക്കാം എന്താ പരിപാടി എന്താ പരിപാടി
ഓ എന്ത് പരിപാടി എന്ത് പരിപാടി അങ്ങനെ ഇരിക്കുന്നു നല്ല മഴ വരുന്നുണ്ട്
ഓ ഓക്കേ ഓക്കേ എന്താ മൂവീസ് ഒക്കെ കാണുവാണോ എന്താണ് വെറുതെ ഇരിക്കാണോ ഇപ്പോ
ആഹ വെറുതെ ഇരിക്കാണ് മൂവീസ് അങ്ങനെ കാണാറില്ല ഇപ്പം ഈ അടുത്തായിട്ട് ആട് കണ്ടിരുന്നു ദൻ ദുരന്തർ കണ്ടിട്ടുണ്ടായിരുന്നു ഇനി വേറെതോ പുതിയ റിലീസ് ഏതെങ്കിലും ഉണ്ടോ ഏ
ഇപ്പളോ
ആഹ് ഇപ്പ ഏതാ റിലീസുള്ളത്
ഇപ്പപേത ഉം എനിക്ക് അറിയില്ലാട്ടോ സത്യം പറഞ്ഞാ മറ്റേ പാട്രിയോട്ട് പറഞ്ഞിട്ടുള്ളൊരു സിനിമ ഉണ്ടായിരുന്നു മറ്റേ മോഹൽ ആഹ് മമ്മൂട്ടി ആ മമ്മൂട്ടി മോഹൻലാല് കുഞ്ചാക്ക ബോബനൊക്കെ ആയിട്ടുള്ളത്
ആണോ അതെങ്ങനെയുണ്ട് രസമുണ്ടോ
അത് ഇല്ല ഞാൻ ഞാൻ കണ്ടു പക്ഷെ എനിക്ക് അങ്ങനെ വലിയ ഇതൊട്ടും തോന്നിയിട്ടില്ല
ആഹ് ഞാനത് കണ്ടിരുന്നില്ല കേട്ടോ എനിക്ക് പിന്നെ ഇപ്പൊ അങ്ങനെ കോമഡി പടങ്ങളൊക്കെയാണ് എനിക്ക് ആക്ഷൻ പടങ്ങളൊന്നും വലിയ ഇഷ്ടവല്ല
ആഹ് ഇത് ആക്ഷൻന്ന് പറയുമ്പോ അങ്ങനെ ആക്ഷനല്ല ഒരു മീഡിയം എന്നൊക്കെ പറയാം പിന്നെ അതിരടി കണ്ടായിരുന്നോ അതിരടി
അതിരടി കണ്ടില്ല ആഹ് അതിരടി നല്ല കോമഡി പടവാണെന്ന് തോന്ന്ണ്ടല്ലോ അല്ലേ
ആഹ് അതെ അതെ ഞാനും അതെ അത് കാണണംപറന്നിട്ട് ഇരുന്നതാണ് പക്ഷെ പറ്റിയില്ല
നിങ്ങൾ കണ്ടിരു
ഇല്ല ഇല്ലല്ല കണ്ടിട്ടില്ല പിന്നെ വേറെ ഏതോ ഒരു പടവും കൂടി ഈ ലീ ലേറ്റസ്റ്റ് ആയിട്ടെറങ്ങിയിട്ടുണ്ട് പക്ഷെ എനിക്കാ ആഹ് അതെ അതെ അതെ അതെ ദൃശ്യം ദൃശ്യം ശരി ശരിയാ മറന്ന് പോയി ഞാന്
നിങ്ങള് കണ്ടോ
ഇല്ല ഇല്ല ഞാൻ കണ്ടിട്ടില്ല ഇല്ല ഇൻക്ക് ഞാനങ്ങനെ മോ ഞാൻ അങ്ങനെ മോഹൻലാൽ ഫാനൊന്നല്ല അപ്പൊ പിന്നെ ഇൻക്ക് അങ്ങനെ കാണണം എന്നുള്ള നിർബന്ധം ഒന്നുല്ല
പക്ഷെ ഇനിക്ക് റിവ്യൂ ഒക്കെ കാണുമ്പം ആ ഒരു പടം കാണണമെന്ന് ഭയങ്കരമായിട്ടൊണ്ട് പക്ഷേ റിവ്യൂ മാത്രമുള്ളു
ഓക്കെ അല്ലേ ഞാൻ റിവ്യൂസ് കണ്ടു ഇപ്പൊ എൻ്റെത് ഏഹ് എൻ്റൊരു ചേ ട്ടനൊണ്ട് അപ്പൊ ആ ചേട്ടൻ പറ എന്റെ ഒരു പരിചയത്തില് ഒരു ചേട്ടനെ ഞാൻ കണ്ടു ആള് കട്ട ആഹ് മോഹൻലാൽ ഫാനാണപ്പൊ
ഉം
റിലീസ് ഡേറ്റന്നെ ആഹ് റീലീസ് ഡേറ്റ് അന്ന് രാത്രി തന്നെ കാണാൻപോകും മാളില് അപ്പോ ആള് പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലന്നാണ് ആള് പറഞ്ഞത്
ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞോ അത് ആദ്യമായിട്ടാട്ടല്ലോ അങ്ങനെ ഒരാള് അല്ലെ
പെട്ടില്ല ന്നാണ് പറഞ്ഞത് അതായത് ഒന്നും രണ്ടിന്റെ അത്ര ഹൈപ്പ് ഒന്നുംല്ല പിന്നെ ആഹ് പിന്നെ നോർമലാണ് കാണാം പിന്നെ പക്ഷെ ക്ലൈമാക്സൊന്നും തീരെ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ അതേപോലെ ഞാൻ റിവ്യൂസ് കണ്ടപ്പോളുഅങ്ങനെ ഒരു ക്ലൈമാക്സ് അത്രക്കെ പോരാന്നാണ് ഞാൻ ക റിവ്യൂസ് ഒക്കെ കണ്ടിരിക്കുന്നത് ഞാന് അതായത് പടം ഓക്കെ അതായത് നന്നായിട്ട് നന്നായിട്ടുണ്ടെന്ന് അങ്ങനെ പറയില്ല ഓക്കെ നോർമല് പക്ഷെ ആഹ് ക്ലൈമാക് സ് തീരെ മോശാണ്ന്നാണ് ഞാൻ അറിഞ്ഞത്
അത് വല്ലാത്തൊരു ഇതായി പോയല്ലെ
ആഹ് അതെ ഇപ്പം ഒന്നിന്റെയും രണ്ടിന്റെയും അത്രക്ക് വന്നില്ലാന്നാണ് പറഞ്ഞത് പിന്നെ നാലും വരുന്നുണ്ടല്ലോ ഒന്നിപ്പോ
ഉം നാല് അതെ മൂന്ന് വിജയിച്ച് വിജയിക്കുന്ന പോലെയാണ് നാല് പേരായിന്ന് പറയുന്നുള്ളത് മൂന്ന് വിജയിച്ചില്ലെങ്കിലല്ലേ ഉം
ആഹ് അതായത് വല്ല്യ കൊഴപ്പല്ലാത്തൊരു മൂവിയാണ് ഇപ്പൊ ഒരു രണ്ട് മൂന്ന് ദിവസം ദിവസം അയിന്റെ ഹൈപ്പ് ഒണ്ടായിരുന്ന് ഇപ്പൊ ഇങ്ങനെ ഒന്നും കാണാറോ ഒന്നും കേൾക്കാറൊന്നുല്ല ഞാന്
ആഹാ
അങ്ങനെ എറങ്ങിയ സമയത്തങ്ങനെ കൊറച്ച് അയ്ന്റെ ഹൈപ്പ് ഒക്കെ ഇങ്ങനെ ആൾക്കാര് ഇങ്ങനെ റിവ്യൂസൊക്കെ കണ്ടിരുന്നു ഇപ്പൊ അങ്ങനെ വല്ല്യ ഇതൊന്നും ഇല്ല പക്ഷെ എനിക്ക് മറ്റേ അതിരടി കാണംന്നുണ്ടായിരുന്നു. കാരണം അതൊരു കോമഡി പടായത് കൊണ്ട്
ആഹ് ഇപ്പൊ എല്ലാവരും കോമഡി പടത്തിന് പുറകെ ആണല്ലോ വല്ല്യൊരു ക്‌ളൈ അല്ലെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ആക്ഷൻ ഫിലിമോക്കെ വിട്ടിട്ട് ഇപ്പ എല്ലാരും കോമഡി സത്യത്തിൽ കോമഡികൾക്കൊക്കെ ഇപ്പം പിടിച്ചു നിക്കാൻ പറ്റുള്ളൂ ഉം.
അതെ അതെ. അല്ല പിന്നെ അതു അല്ല നമ്മള് ഫുള്ള് സ്ട്രെസ് ലൈഫ് ആണല്ലോ. അപ്പൊ പിന്നെ, അതൊന്നും മാറിയിട്ടുള്ള, അതെ അതെ സത്യാ. അ പ്പൊ അതിന്റെന്നൊക്കെ ഡിഫറന്റ് ആയിട്ട് നമ്മള് കൊ ച്ച് ഒരു രണ്ട് മൂന്ന് മണിക്കൂറ് ഒരു റിലീഫായിട്ട് ഇത് ചെയ്യാം ആഹ് ഒരു മൈൻഡ് ഓക്കെ ആക്കാൻ വേണ്ടിട്ട് അങ്ങനെ കാണാണ് അത കൂടുതലും ഇങ്ങനത്തെ മൂവിയിലായിരിക്കാം ആൾക്കാര് കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നവ്. പിന്നെ നമു ക് പിന്നെ ദൃശ്യം നമുക്ക് ഒരു ഓൾമോസ്റ്റ് അറിയാല്ലോ അപ്പൊ എന്നോട് കഥയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് ട്ടോ.
ആഹ്. കഥ ചോദിച്ചത് അത് മോശമായി പോയി കാരണം നമ്മളെ പോയി കാണുന്നവര്
ഇല്ല പക്ഷേ എ ഞാൻ പറഞ്ഞല്ലോ എനിക്കങ്ങനെ ഫാൻ ആയത് ഔഹ് ഫാനൊന്നല്ല. അപ്പത് കൊണ്ട് ഞാന് ഏഹ് എനിക്കങ്ങനെ കാണണം എന്നൊന്നുംല്ല.
ആഹാ.
ഇവൻ ഞാന് ഏഹ് സെക്കൻഡ് പോലും ഞാനങ്ങനെ കണ്ടിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. അതായത് ഫുൾ ഫുള്ള് ക ഇട്ട് കണ്ടിട്ടില്ല ജസ്റ്റ് പിക്സോക്കെ ഇണ്ടാവല്ലോ. അങ്ങനെ ഒരു ആഹ് അത് മാത്രേ ഞാൻ കണ്ടിട്ടുള്ളൂന്നാണ് എന്റെരോർമ്മ.
എല്ലാം ഓരോരുത്തരുടെ താല്പര്യം പോരി
അതെ. അപ്പെനിക്കങ്ങനെ അപ്പെ ഞാനിങ്ങനെ കഥ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആള് ആള് ഫസ്റ്റ് നീ കാണണ്ട നീ പോയി കണ്ടോന്നൊക്കെ പറഞ്ഞ് പക്ഷെ എനിക്ക് ഞാ പറഞ്ഞു അപ്പോ ത് വലിയ പ്രശ്നൊന്നുല്ലാന്നൊക്കെ പറഞ്ഞു. ഞാൻ എന്തായാലും കാണാൻ പോകുന്നൊന്നുംല്ലാന്ന് പറഞ്ഞപ്പ അങ്ങനെ സ്റ്റോറി ഒരു മുപ്പത് സെക്കൻഡിള്ളിൽ കുറച്ചങ്ങനെ പറഞന്നാ. അതായത് മെയിൻ ആയിട്ടുള്ളത് അപ്പ അങ്ങനെ.
ഉം അതെ.
അപ്പൊ അങ്ങനെ ജയില് പോകുന്നത് അങ്ങനെ. ഇയാള് കണ്ടിട്ടുണ്ടായിരുന്നോ എന്താന്ന്?
സത്യത്തിൽ ജയിലി പോകുന്നുണ്ടോ മോഹൻലാലതില്?
ആഹ് അതാണ് അയ്ന് പറയണോ പറയണ്ടേ പർഞ്ഞിട്ടിരിക്ക്യാണ്. അതെ അതെ അതിൽ ആഹ് അതായത് ഇനിപ്പോ ഇയാൾക്ക് വെല്ലം അങ്ങനെ ഫാനാണെങ്കി പോയി കണ്ട് കാ കൺ കൺ കണ്ടാ അത് അത് അതായത് സ്‌റ്റോറി കണ്ടിട്ട് എഹ് സ്‌റ്റോറി കേട്ടിട്ട് പോയി കണ്ടാ ഒരു രസണ്ടാവില്ലല്ലോ അതോണ്ട് ഞാൻ പിന്നെ ഞാൻ പറയാതെ ഇരുന്നത് പക്ഷെ ആള് പോകുന്നുണ്ട് ട്ടോ ജയില്ക്ക്യ് പോകുന്നുണ്ട്.
ആഹ് പക്ഷെ നമ്മള് കഥ പറയേണ്ടന്നാല്.
ഹാഹ് അ ഹല്ലേ എനക്ക് കൊയ് പ്രശ്നല്ല.
ഇതിപ്പം താങ്കളും കണ്ടി ട്ടില്ല ഞാനും കണ്ടിട്ടില്ല എന്നിട്ട് നമ്മൾ ആ കുട്ടി പറഞ്ഞ ഒരു കഥ കേട്ടിട്ടാണ് നമ്മള് പറഞ്ഞോണ്ടിരിക്കുന്നത്.
അതെ അതെ. അല്ല വരാൻ പറയുന്നുണ്ട് ഇങ്ങനെ തേർഡ് പാർട്ടില് ആഹ് മോഹൻലാൽ പോകുന്നുണ്ട് ഏഹ് കുറ്റം സമ്മയിച്ചിട്ട് പോകുന്നുണ്ട് പക്ഷേ മീൻ മറ്റേ മീൻ ഇല്ലേ
ആഹ്
ആ മീനനെയും ജയിലിലാക്കണം എന്നുള്ളതാണ്
മറ്റുള്ളവരുടെ ഒരു മറ്റുള്ളവരുടെ ആ ഒരു ഡിമാൻഡ് പക്ഷെ എന്ത്‌ പറഞ്ഞാലും മൊ വല്ലാലെ ജയിലാക്കുന്നല്ലേ അതൊരു ടിസ്റ്റ് ആയിരിക്കും ഉം
ആഹ് അതെ അപ്പൊ അങ്ങനെ ഇങ്ങനെ മറ്റേ ആശശരത്തില്ല അപ്പൊ അവര് ഏ ഇങ്ങനെ മോഹൻലാല് ഏറ്റു പറന്നിട്ട് ഫുള്ള് പോയി പക്ഷെ അവര് ഇങ്ങനെ മീനയും കൂടി ജെയിലിലേക്ക് പോണം എന്നുള്ള ഒരു ഇതില് അഭി അത് ട്രാപ്പാക്കാൻ വേണ്ടിട്ട് അങ്ങനെ
ഓ അങ്ങനെ ഓ
ആഹ് ആ ഒരു മൂഡിലാണ് ആ ഒരു സ്
ആഹ് പക്ഷെ എന്തായാലും അവൻ ആദ്യത്തെ പാർട്ടില് പറയുന്നുണ്ട് നീയും മക്കളും ജയിലിൽ കേറണ്ടി വരില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡയലോഗ് പറയുന്നുണ്ട് അത് പിന്നെ ഏതൊക്കെയോ റിവ്യൂസിൽ ഇങ്ങെ രണ്ടാമത് എടുത്ത് പറയുന്നുണ്ട് അപ്പൊ എന്ത് കൊണ്ടും ഞാൻ വിചാരിച്ചു പുള്ളി പോത്തണ്ടാവില്ല അത് പിന്നെ നുക്ക് വിടാംന്നാല് വേറെ വല്ലതും പറയാം അല്ലേ
ആഹ് അതെ അതെ അല്ലെ എനിക്ക് പ്രശ്നമല്ല ട്ടാ ഞ എനിക്ക് ഞാൻ ഇത്ര തന്നെ കേട്ടിട്ടൊള്ളൂ പിന്നെ എനിക്കാണെങ്കില് മോഹൻലാലായത് കൊണ്ട് എനിക്കങ്ങനെ വല്യതൊന്നുംല്ല ഞാനങ്ങനെ ഫാനൊന്നുമല്ല
അതിരടി എന്തായാലും നല്ല നല്ല എന്താണ് കളക്ഷനൊക്കെ കിട്ടുമന്ന് തോന്നല്ലേ
ആ അതെ അതെ അതൊക്കെ ഉണ്ടല്ലോ അത് ഇത് ഈ സിനിമേനെക്കാട്ടിലും ഒരാഴ്ച മുന്നൊക്കെ എറങ്ങിയതാണല്ലോ അത്യാവശ്യം നല്ല കോമഡി പടൊക്കെ തന്നെയാണ്
ദൃശ്യത്തിന് കുറ മുമ്പ് എറങ്ങിയതാണോ
അതെ അതെ
ഓഹോ
ഉം ഓക്കെ ഈ ദൃശ്യം ഇറങ്ങപ്പോ പോ ചൈനുള്ള കളക്ഷൻ കമ്മി ആയി എന്നൊരു ഡൗട്ട്ണ്ട് അപ്പൊ എനിക്ക്‌ ഇല്ല ഇപ്പും തിയേറ്ററിൽ ഓടുന്നുണ്ട് എന്നാണ് എന്റെ ഒരു അറിവ്
ഏതാണ്
അതിരടി.
അതിരടി ഓടുന്നുണ്ട്.
ആഹ് അതെ ഓ പിന്നെ എന്റെരു തമിഴ് ഫ്രണ്ട്ണ്ട് അപ്പൊ അവനതൊക്കെ ചോദിച്ചാ അതിരടി ന്റെ ലിങ്ക് ഉണ്ടോന്ന്.
അതിരടി ആഹ് അതങ്ങനെ വരാനായോ?
ഏഹ് ഇല്ലില്ല അല്ല പ്രിന്റ് കിട്ടുവല്ലോ പ്രിന്റ് കിട്ടുവല്ലോ.
ആഹ് ഞാനിപ്പ എല്ലാ ഹോട്സ്റ്റാർ വഴിയാണ് കാണുന്നത് ഞാാനിന്നാള് വാഴ കണ്ടിട്ടുണ്ടായിരുന്നു. ഹോട്സ്റ്റാറില് റിലീസ് ചെയ്യുമ്പം അങ്ങനെ കാണുന്നു.
ഓക്കെ അല്ല പ്രിന്റ് കിട്ടുവല്ലോ. അപ്പൊ ഒരു തമിഴ് ഫ്രണ്ട് അവനടക്കും എന്നോട് ചോദിച്ചു അതിരടി അപ്പൊ പിന്നെ അത്യാവശ്യം.
ആഹ്.
ആൾക്കാര്ക്ക് അറിയുന്നൊരു ഫിലിം ആണ് തോന്നുന്നു കാരണം തമിഴ്നാട്ടിലുള്ള കുട്ടി. എന്നോട് ചോദിക്കേണ്ട ആവശ്യല്ലല്ലോ അല്ലെ അപ്പം
അതെ ബേസിൽന്റെക്കെ ആകുമ്പോലെ ആഹ്.
അതെ അതെ. അപ്പൊ ഇപ്പൊഞാൻ ചോയ്ച്ച്. അതെ അപ്പൊ അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലിങ്ക് കിട്ടി അയക്കുന്നൊക്കെ.
അവർക്കൊക്കെ മലയാളം മനസ്സിലാവുന്ന കൂട്ടുകാരാണോ?
അവര് ഇല്ല. എന്റെ ഏഹ് അതായത് എന്താ പറയാ? അവര് എങ്ങേച്ചാ. അവര് അതായത് മലയാളം ഫിലിം തമിഴിലേക്ക് ഡബ് ചെയ്തിട്ടന്നേണ്. അവര് ഓൾമോസ്റ്റ് എല്ലാ പടവും കാണ് ണത്. നമ്മള് പക്ഷെ അങ്ങനെയിരിക്കാം. തമിഴ് തമിഴ് ആഹ് തമിഴ് ലാംഗ്വേജിൽ തന്നെ നമ്മൾ മനസ്സിലായാലും. മനസ്സിലായല്ലെങ്കിലും കാണും. പക്ഷെ അവിടെ അങ്ങനെയല്ലാട്ടോ.
ആഹ്. ഞാനിപ്പം ഇന്നാള് ദുരന്തർ കണ്ടത്. ങ്ങനെയാണ് തെലുങ്കിലോ മറ്റെയാണ് തെലുങ്കിലോ കന്നഡയിലോ മറ്റെയാണ് ദുരന്തറ്കണ്ടത്. അഹ് സപ്ടൈറ്റൽസ് ഇള്ളോണ്ട് പിന്നെ കൊഴപ്പല്ലായിരുന്നു.
ഓ ഓക്കെ ഓക്കെ. ഞാൻ കണ്ടിട്ടില്ലേയ്നി.
പക്ഷെ ഇതൊക്കെ നമ്മടെ ലാംഗ്വേജിൽ ഒന്നും കിട്ടുമ്പെല്ലെ അതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷ്വായിരിക്കൊല്ലോ.
ഉം. അല്ല ഞാനും തോന്ന്‌ന്നും കണ്ടിട്ടില്ല. ഇപ്പം അങ്ങനെ പോത്തിത് ഞാനങ്ങനെ ഫിലിമ്. കാണുന്നില്ല ഫോണില്. കാര്ണം ഈ തിയേറ്ററിൽ കണ്ടിട്ട് കൊറ്ച്ച്. ഇപ്പെ എനിക്ക് അങ്ങനെ. ട്ടീവില് ന്നാ കാണും അല്ലാതെ ഫോണില്. ക്ക്‌ അങ്ങനെ ഇപ്പോ. ഞാൻ കൊറച്ചായിട്ട് അങ്ങനെ കാണാതില്ല.
ആതെ. നമ്മള് തിയേറ്ററിലൊക്കെ പോകുമ്പോ എത്ര പൈസ ആവ്ണ്ലെ.
ആ അല്ല. പിന്നെ അതല്ല തിയേറ്ററില ഒരു എക്സ്പീരിയൻസാണല്ലൊ. പക്ഷെ ഫോണില് നമ്മളത്. ആഹ് ഇത് വെച്ച് നമ്മള് ഫോണില് ചെയ്യുമ്പോ ആ ഒരു സൗണ്ട് എഫക്ട് ഒന്നും ഇല്ലാതെ എനിക്കൊരു ഇത് ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ ഞാനും. ഫോണില് ഞാൻ അങ്ങനെ കാണാറില്ല.
ആഹ് ഹ ഹ. ഞാമിന്നെ എല്ലാം ഫോണില് മീ ഏ ഏതാണോ അവൈലബിൾ അങ്ങനെ നോക്കിട്ട്.
എന്താണ്?
ഞാൻ ഫോണിലും കാണാറുണ്ട്. എല്ലം കാണാറുണ്ട്. എനിക്ക് പിന്നെ അങ്ങനെ. പേദങ്ങളൊന്നുല്ല പക്ഷഭേദമൊന്നു ഇല്ല.
ഒ ഓ ഒക്കെ അത്പ്പോ ഓരോരുത്തരുടെ താല്പര്യംല്ലെ. അപ്പ അങ്ങനെ. ഞാൻ എന്റെ ഒരു കാര്യത്തില്.
ഉം.